ഹലോ കേക്കാവോടാ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് സുഖമാണോ
ആഹ് സുഖാണ് നിങ്ങൾക്കോ
ഉംസുഖായിട്ടിരിക്കുന്നാളെ കഴിച്ചൊ രാവില്ലേ
ആഹ് കഴിച്ചു
എന്താ കഴിച്ച
ചപ്പാത്തിയും കടലക്കറിയും നിങ്ങെന്താ ഴിച്ചെ
ഇവിടെ അപ്പ ആ ഉണ്ടാക്കിയാ കഴിച്ചില്ല കഴി ക്കണം
ഓ
ഉം എന്താ പരിപാടി ആഹ് അപ്പം
ആ
അപ്പം ചിക്കൻ കറി
ആഹ്
ചിക്കൻ മേടിച്ചായിരുന്നു അപ്പ അമ്മ ന്ന് അപ്പക്കി
ആ
മഴയൊക്കെ ആയതൊണ്ട് മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാട്
മീന് ആ വിടെയും കിട്ടാനൊന്നില്ല മീൻ
ഉം ഏ പിന്നെ നമ്മളല്ലാതെ മേടിക്കുന്നത് അത്ര ഫ്രഷ് ആണോന്ന് അറിയില്ലല്ലോ
ആഹ്
മഴയുണ്ടോ അവിടെ
മായ ഇന്നലിം ഇന്നും ഒന്നും ഇല്ല മിഞ്ഞാന്ന് വരെ ണ്ടായിരുന്നു ങ്ങക്കോ
ഓ ആ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് പക്ഷെ ഇന്ന് മഴയില്ല വെയിലുല്ല മങ്ങി കിടക്കുക
ആ വിടെ വെയിലുണ്ട്
ആണാ ഇവിടെ നല്ല മങ്ങി കിടക്കുക ഒന്നും വിശ് ഒരു തുണി പോലെ കൊറച്ച നേരത്തേക്ക് പുറത്തു കൊണ്ട് ഇടാൻ പറ്റില്ല പ്പൊ പെയ്യൂന്ന് അറിയില്ലല്ലോ
ആഹ്
ഇന്നെന്താ പരിപാടി ഫ്രീ ആണോ
ആഹ് ഫ്രീയാ
വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഞങ്ങള് നാലാള്
ഓ മാരിഡ് ആണോ
ഏ എ ങ്ങളോ
ആ അതെ
ആഹ് ജോലി ണ്ടോ
ഇല്ല ഇപ്പൊ ജോലി ചെയ്യുന്നില്ല വർക്ക് ചെയ്തൊണ്ടിരുന്നതാണ് കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ ഇപ്പൊ നിർത്തി ഈപ്പോസ് ഹോസ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്ക ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം പിന്നെയും പതുക്കെ
എന്താ ജോ എന്താ ജോലി
ഐ ടി ആയിരുന്നു
ഏ
ഉം എന്തെയ്യുവായിര്ന്നു വർക്കെയ്യ്ന്നുണ്ടോ?
ഞാൻ ഡിഗ്രി
പഠിച്ചാേണ്ടിരിക്കുവാണോ
ആ
പിന്നെ
ഏ
ക്ലാസ്സില്ലെ ഇന്ന്
ഏ എ
എന്തോ അവധി ആണോ
ഇപ്പല്ല അവധ്യാ
ഓ ഇനി എന്ന്തൊട്ട് താെടങ്ങും
ആ ഇനി അയ്ന് ഫസ്റ്റിയറ് തൊട്ങ്ങ്ണാെള്ളാേലാേ
ഓ പ്ലസ് ടു കഴിഞ്ഞതേ ഒള്ളോ
ആ
ഓ ഓ കിട്ടിയോ കോളേജെന്തെങ്കിലും കിട്ടിയോ
അയ്ന് അലോട്ട്മെന്റാെന്നും വന്നിട്ടില്ല കിട്ടോന്നൊന്നും അറീല
ഹാണോ ആ പ്ലസ്ടു ഏതായ്ര്ന്നു സബ്ജെക്ട്
കൊമേഴ്സ്
ഓ ഓ ഓ പ്പൊ വീട്ടില് വീട്ട്ലാണോ
ആ
ഉം ഇന്ന് ഇനി പ്രത്യേകിച്ച് പ ഒന്നും ഇല്ല
പ്രത്യേകിച്ച് ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല വെറുതെ ഇരിക്ക.
ഞാൻ വീട്ടിൽ തന്നെയാ
ആ ജോലിയൊക്കെ കഴിഞ്ഞോ
ആ ജോലി രാവിലത്തെ കഴിഞ്ഞു ഇന്നലത്തെ ഫു കറിയൊക്കെ ഇരിപ്പൊണ്ട് ചോറ് മാത്രം വെച്ചാൽ മതി ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടൊന്ന് ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോണം
എന്താ ഹെൽത്ത് ഇഷ്യൂ
ആ ഹെൽത്ത് ഇഷ്യൂ അൾസറിന്റെ
ആ
അപ്പൊ റൊട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഒണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോണം മാത്രം വെച്ചാൽ മതി കറിയൊക്കെ ഇരിപ്പൊണ്ട് അ ചോട്ടിട്ട് ട്ട് മൊത്തം തിരക്കായി ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് വിളിച്ചിട്ടെ
ആഹ്
ആ കഴിഞ്ഞ ആഴ്ച ഹ് രണ്ടു ദിവസം മുന്നേ ശനിയാഴ്ചത്തേക്ക് എടുത്തത് അപ്പോയിന്റ്മെന്റ് തലേന്ന് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ലീവ ആണെന്ന്
പെ
അന്ന് വിളിച്ചപ്പോ രണ്ടാമത് ടോക്കൺ കിട്ടിയതാ പിന്നെ അപ്പോയിന്മെന്റ് മാറ്റിയെടുത്തപ്പോഴത്തേക്കും പന്ത്രണ്ടായി
ആഹ്
ഇനിയിപ്പോ പോയിക്കഴിഞ്ഞാ വരക്കൊക്കെ കണക്കായിരിക്കും ഉച്ച ആകുമ്പോ ഇനി വൈകുന്നേരം ആകും വരാൻ ഇനി
ങ്ങ ഡി ഡിഗ്രി എടുത്തിട്ട്
അല്ല ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ആയിരുന്നു
ഓ
തമിഴ്നാട്ടില് പഠിച്ചത്
തമിഴ്നാടോ
ഉ അണ്ണാ യൂണിവേഴ്സിറ്റിയില്
ഏ പിന്നെ എന്തൊക്കെ
പ്ലസ് ടു സയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ
ബയോളജിയോ അതോ കംമ്പ്യൂട്ടറോ
ആ ബയോളജി സയൻസ്
ഓ
പിൻ
മാർക്കൊക്കെ ഇണ്ടായിന്നോ
ആ മാർക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഹ് കഴിഞ്ഞിറങ്ങി ഒരു ആറു മാസത്തിനുള്ളിൽ ഞാൻ ഐറ്റിൽ കേറി
ആഹ
മൂന്ന് വർഷം വർക്ക് ചെയ്തു
സാലറി ഒക്കെ ഉണ്ടോ
ആ സാലറി ഞാൻ ഇപ്പൊ നിർത്തിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തിയായിരുന്നു
ആഹ്
രണ്ടായിരത്തി പത്തൊമ്പതി രണ്ടായിരത്തി പതിനാറില് കേറി പത്തൊമ്പതി നിർത്തി മൂന്ന് വർഷം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നിർത്തി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോ നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്ന് വർഷം ആവുന്നു ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് പതി ആഹ് പഴയ അവിടെ തന്നെ തിരിച്ച് കേറണം നല്ല കുറച്ച് ഓഫറുണ്ട്
ആഹ് എത്ര മാസത്തെ കോഴസ ഇങ്ങള് എടുത്തിന്നേ
നാലു വർഷം
കോഴ്‌സ് നാല് വർഷോ
കോട്സ് കോഴ്സ് അല്ലല്ലോ എടുത്തത് ഞാൻ അല്ലാതെ എഞ്ചിനിയറിങ് പഠിച്ച
ആഹ് എഞ്ചിനീറിങ് ആണ് പഠിചിക്കണേ ഉം
അത് കഴിഞ്ഞിട്ട് കേറിയതാ ഞാൻ കേയറിയ സമയത്ത് പതിനഞ്ച് രൂപ സംതിങ് ഒക്കെ സാലറി ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് പത്തിരുപത്തയഞ്ച് മുപ്പത് രൂപക്കകത്തൊക്കെ വന്നായിരുന്നു
ആഹ് ഇനിപ്പക്കെറൂലെ
ആ ഇനിയിപ്പോ തിരിച്ച് പതുക്കെ കേറണം എന്റെ ഫ്രണ്ട്സിനൊക്കെ ആഹ് അന്ന് തൊട്ട് ഇപ്പ വരെയുള്ള ഫ്രണ്ട്സിനൊക്കെ നാപ്പത്തഞ്ച് സംതിങ് ഒക്കെ ഉണ്ട്
ഓഹ്
അവര്ക്കൊക്കെ പ്രമോഷനൊക്കെ ആയിട്ടുണ്ട്
ഇഞ്ഞ്ങ്ങക്ക് ആദ്യക്ക്ന്ന് കേറീട്ട് വേണ്ട്യേരു ലെ
ഇനി ഇനിയിപ്പോ അവര് അവിടെ ഉണ്ടായതൊണ്ട് നമ്മള് ത ഏറ്റവും സ്റ്റാർട്ടിങ്ങിലോട്ട് പോകത്തില്ല അവരുടെ ഏ ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും കൊറച്ചുകൂടി നല്ല പൊസിഷൻസ് വരുമ്പോ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം വിളിച്ചിട്ടുണ്ട് ഞാൻ കേറി ല്ല ക്കാളും കുറച്ചുകൂടി മുന്നി നിൽക്കുന്നത് അപ്പൊ ഈ ഇവിടെ വീട്ടിൽ നിക്കാനും പറ്റില്ലല്ലോ ഹോസ് റ്റിൽ നിന്ന് തന്നെ പോവൊം വേണം
ആഹ്
ഓഹ് ഈ ഹെൽത്തിന്റെ ഇഷ്യൂസ് എല്ലാം ഒന്ന് മാറിയിട്ട്
ഇനിയും ഹോസ്റ്റലകന്നെ മാറി വെലെ
ആ ഹോസ്റ്റലിലോട്ട് മാറണം ചേട്ടൻ പുറത്താണ് ആയിരുന്നു ഹെ തിഷ്യൂസ് ഒക്കെ ഉണ്ടായത് കൊണ്ട് എന്നെ എന്റെ കൂടെ വന്നതാണ് ഇവിടെ നിക്കുവോ വീട്ടിൽ നി ക്ക്വായിരുന്നു ഇപ്പൊ ഒരൊപ്പ എടുത്തിട്ട് തൽക്കാലം ഓടുവാണ് നമ്മൾ സ്വന്തം ഓട്ടെ
ആഹ്
ചേട്ടൻ ഇനി പോയി കഴിയുമ്പോൾ ഓട്ടോ റെന്റിന് കൊടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ചേട്ടന്റെ അമ്മയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞൊ ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചോയി ഞാൻ പിന്നെ ചേട്ടൻ പോയാലും ഇവിടെ ഒറ്റക്കാവോല്ലോ അപ്പൊ പിന്നെ അതില് നല്ലത് ആഹ്
ല്ലെ നല്ലത്
ഹോസ്റ്റിലാകുമ്പോ നമുക്ക് കൊറ്ച്ച് ഫ്രണ്ട്സിനേയും കിട്ടും നമുക്ക് സമയൊം പോവും പിന്നെ അ നമ്മുക്ക് നമ്മുടെ കാര്യം കൊളം ഏ പൈസേം ഏൺ ചെയ്യാലോ
ആഹ്
പിന്നെ ഓൾറെഡി വർക്ക് ചെയ്ത സ്ഥല ആയതുകൊണ്ട് നമുക്ക്
അറിയാത്തക് കിണ്ട്
പ്രശ്നം ഇല്ലല്ലോ അതൊണ്ട് ഇതെല്ലാം ഒും സെറ്റ് ആയിട്ട് തിരിച്ച് പോണം ഒന്ന് രണ്ടെണ്ണം വിളിച്ചിട്ടുണ്ട് ഇവ്ട്ക്ക് ഹോസ്പിറ്റ്ൽന്ന് കറക്റ്റ് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ ചെക്കപ്പ് ഡേറ്റിന് ഒരു ഗ്യപ്പ് ഉണ്ടെങ്കിൽല്ലേ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റു ക്ഷെ ഇൻക്ക് അങ്ങനെ ഗ്യാപ്പ് ഇല്ല അയേ രണ്ടാഴ്ച വരും ചിലപ്പോ രണ്ടാഴ്ച വരും ഈ ഡോക്ടറിന്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് വേണം പോവാൻ തിരിച്ച്
ഇപ്പൊ ഇതൊക്കെ മാറിലെ
ആ മാറി അന്നാലും ഏ ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്ക്യ ചേട്ടന് ഇതിന്റെ കാര്യത്തിൽ കൃറ്റ് ഓക്കെ ആയിന്ന് അറിയാതെ പുള്ളി തിരിച്ച് പോവില്ല എന്നെയും വിടത്തില്ല പേടിയാണ് ഞാ രണ്ട് വേരും മാത്ര അല്ലേ ഒള്ളൂ പെണ്ണങ്ങനെ വേറെ ആരും ഇല്ല ഫാമിലി ഹ് അനി അനിയത്തി
അനിയത്തിണ്ടോ
ചേട്ടന് ആരും ഇല്ല ഞാൻ മാത്ര ഒള്ളൂ
ഓ ഇങ്ങളെ വീട്ട് വീ പിന്നെ ആരൊക്കെ ഇണ്ട്
എന്റെ വീട്ടില് ആ എല്ല എല്ലാരും ഉണ്ട് അച്ഛനും അമ്മയും അനിയനൊക്കെ ഉണ്ട് അനിയൻ കല്യാണം ഒക്കെ കഴിച്ചു കുഞ്ഞ് ഒര് കുഞ്ഞായി വൈഫ് പ്രസവിച്ച് കെടക്കുവാ
ആ
ഇപ്പൊ പാ ആ പാ അമ്പത്താറ് പോലും ആയിട്ടില്ല
ഏ
ഉ ഇനിയിപ്പോ അതിന്റെ ഫംഗഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോവും
ആ ഇല്ല ഞാൻ പോ പോവില്ല കെർച്ച് ലോങ് ആണ് അപ്പൊ എനിക്ക് അത്ര ട്രാവൽ ചെയ്യാൻ പറ്റ് റ്റില്ല ഒര് എഴട്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് പോണ്ടി വരും
ആ
ഇന്റെ എട്ത്ത് ഓൾറെഡി പറഞ്ഞു വെരണ്ടാന്ന്
ആ
നാത്തൂനാണെങ്കിലും കൊർച്ചൂടി നല്ല കമ്പനിയാണ്
ആ
എല്ലാം കുഞ്ഞിന്റെ കാര്യം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുവല്ലോ വരുമ്പോ ഇപ്പ ഇന്റെ വീട്ടില് വന്ന് നി നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുവായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജനി ച്ചിട്ട് അവനെ
ആ ബോയി ആക്കരംലെ
പ്പോ എല്ലാരും കണ്ടു പക്ഷേ ഞാൻ മാത്രം കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇവനൊന്നും എടുക്കാനും നോക്കാനും ഒന്നും പറ്റാത്തോണ്ട് ഭയങ്കര സങ്കടവാണ് അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല പഷെ അവൾ ഇങ്ങോട്ട് എന്റെ അട് ത്ത് പറഞ്ഞു ചേച്ചിക്കും ഇഷടാ ആഗ്രഹം ഇല്ലേ കുഞ്ഞിനെ ഒന്ന് എടുക്കാനും നോക്കാനൊക്കെ ഞങ്ങൾ വീട്ടില് വരുമ്പോ രണ്ട് മൂന്ന് ദിവ്സം അവിടെ വന്ന് നിക്കാം
ഇപ്പൊ പിന്നെ വീഡിയോ കോൾ ഒക്കെ ഇണ്ടാവണ്ട് അ വലിയ കുഴപ്പന്നേ
ഇപ്പോൾ അവന് ഭയങ്കര കരച്ചിലും മശിയാണ്
ആഹ
വീടിക്കോള ഒന്നും മര്യാദി ചെയ്യാൻ പോയിട്ട് അവളെ ഒന്നും അവളോട്ൊ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സംസാരിക്കുമ പോലും കുഞ്ഞ് സമ്മയിക്കില്ല അവ അപ്പെ കറിഞ്ഞ് ബഹള ആക്കൂ ഭയങ്കര ആശിയ അങ്കൊച്ച
ആ
ഉം അവനെ എല്ലാരും എടുത്തിട്ട് നടക്കും ആക്കണം അവന് അടങ്ങി കിടക്കാൻ അവൻ രാത്രി മൊത്തം ഉണന്നിരുന്നിട്ട് പകല് ഫുള്ള് കരച്ചിലാണ്
ഏ രാത്രി ആ
ശരിയടാ ഞാൻ വിളിക്കാമേ നാളെ വിളിക്കാമേ
ആഹ ആയിക്കോട്ടെ